ഹലോ
ഉം ഇന്നെവിടെയായിരുന്നു തീരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ആകെ ബിസിയാണല്ലോ
ഉം കൊർച് ബിസി ആയി പിന്നെന്തെല്ലോ ആയി പ്പൊ ഫ്രീയായി ആഹ്. അതെ അതെ ഫ്രീയായി
വർക്കൊക്കെ ലെവലായോ
വർക്ക് ഏഹ് കൊഴപ്പല്ല അങ്ങനെ പോണു
ആഹ് ഡ്യൂട്ടിയിലാണോ
ഡ്യൂട്ടിലാണത് കൊഴ പ്പല്ലണ്ട് പി രാവിൽത്തെ കഴിച്ചു ഉം ഉച്ചക്ക് കൊണ്ട് വന്നിട്ട്ണ്ട്
ഉണ്ടാ
ഉച്ചക്ക് ചോറ് കൊണ്ട് വരും, ഉം ടൈം ആയിട്ടില്ല ഒരു മണി ആഹ് ഒന്നരൊക്കെ ആകും
അഞ്ചു ബ്രേക്ക്ല്ലേ ശരി ഉം മഴ എങ്ങനെ ഉണ്ടായിരുന്നു രാവിലെ
ഇവിടെ മഴയില്ല ന്ന് രാവിലെ തൊട്ടേ മഴയൊന്നുല്ല ഏയ് ഇല്ല ല്ല
നല്ല മഴയാരുന്നു പ്പ നല്ല വെയിലാ
അതെ ലേ
ആഹ് രാവിലെ നല്ല തണുപ്പായിരുന്നു പ്പ നല്ല ചൂട്
ചൂട്ലെ ഇവിടൊന്നുല്ല ഇന്നല്യു ഇന്നൊക്കായിട്ട് ഫുള്ള് വെയിലന്നെ
അതെലേ ഉം പിന്നെ അമ്മക്കെന്ത്‌
പിന്നെ അമ്മക്കെവടെണ്ട് വീട്ടിലുണ്ട് കൊഴപ്പല്യ
ഉം ഉ ഇല്ല കഴിച്ചില്ല കഴിക്കാനായിട്ടില്ല അതെ ഒള്ളു, ഉം ആഹ് വീട്ടിലന്നെള്ളേ എല്ലാരും പോയി എല്ലാരും എല്ലാം ഒരു പരിപാടി ഇല്ല മ ക്കളെയോക്കെ പറഞ്ഞയച്ചു. അമ്മേ അച്ഛനൊക്കെ പണിക്ക് പോയി വെറുതെ ഇരിക്കുന്ന്. പ്പ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു ജോബ് സെർച്ചിങ്ങിലൊക്കെ പരിപാടികളിലാണ് അതെ നമുക്കിപ്പോ ഓൺലൈൻ ആയിട്ട് ട്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റിയ അങ്ങനെ കൺസൾട്ടൻസി വല്ലതും നിങ്ങക്കറിയാവൊ
എവിടെ ആ കൺസൾട്ടൻസി ഒക്കെ മുമ്പേക്കെണ്ടായിരുന്നു. ഓരോ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാവേ കൺസൾട്ടൻസികളെ ഗ്രൂപ്പ്ണ്ടാവും ആഹ് അതില് കുറേ ജോബൊക്കെ വരും പിന്നെ അതന്താ വെച്ചാ നമ്മള് അപ്പ്ളെ ചെയ്യണങ്കി അവർക്കൊരു ഫീസ് ഇണ്ടാവും അത് കൊടുക്കണം അഞ്ഞൂറോ മുന്നൂ റ്റ അമ്പതൊക്കെ
കൊടുക്കണ അലെ
അത് കൊടുക്കണം ഉം എനിക്ക് അങ്ങനെ മുമ്പ്ണ്ടായിട്ട് എന്റെ ഒരു മുന്നൂറ്റമ്പത് രൂപ പോയി
പോയാ
പോയീന്ന് വെച്ചാല് ഇവടെപ്പോ ഞങ്ങള് ഏ പെര്ന്തൽമണ്ണ സൈഡാ ഞാൻ പട്ച്ചത് അപ്പ അവട്ത്തെ സൈഡില് ഒരു ഗ്രൂപ്പിലാണ് ഇക്കി ഇന്റെ സാറ് തന്ന്ട്ട് ആ ഗ്രൂപ്പ്ലാണ് ഞാൻ ആഡ് ആയത് അവടെ എപ്പഴും ആ പെര്ന്തൽമണ്ണ സൈഡ്ള്ള ജോബ് ഓഫറന്നെ ഫുള്ള് വര എപ്പഴും അങ്ങൻ തന്നെ വര അപ്പം ഞാൻ വ എനിക്ക് ആവശ്യലല്ലോ അപ്പങ്ങനെ നോക്കി നോക്കി ഒരൂസം പട്ടാമ്പി നമ്മടവടെ അട്ത്ത് പട്ടാമ്പിളള തോന്നുന്നു അപ്പ ഞാൻ വിചാര്ച്ചു ആ അപ്പം വന്ന് ഇനി വരുവായിരിക്കും അപ്പൊ ഈ സൈഡ്ത്തൊക്കെ വരുന്നുണ്ടല്ലോ വിചാരിച്ച് ഞാന് അവട് ത്തെ ആ ചേച്ചിനോട് സംസാരിച്ചപ്പോ പർഞ് ആദ്യം ഇത്ര ഫീസ് അടക്കണംന്ന് പർഞ്ഞു ന്നട്ട് ഞാന് മുന്നൂ അമ്പത് രൂപ കൊടുത്ത് ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊട്ത്തപ്പയെക്കും ഈ പട്ടാമ്പീത്തെ ഇത് കഴിഞ്ഞു ഫില്ലായി
അയ്യോ
പിന്നെ അവടെ അട്ത്ത്ള്ള ഒരു എണ്ണം പോലും വന്ന്ട്ടില്ല ഫുള്ള് ദൂരള്ളതാ വന്നത് ആ ഈ ഒരണ്ണാണ് അട്ത്ത്ള്ളത് വന്നത് ഞാനി അട് ത്തുള്ള കണ്ടപ്പ ആ ഇനിയിപ്പോ വരുവായിരിക്കും ന്ന് വിചാരിച്ചിട്ടാണ് പൈസക്കെ കൊടുത്ത
ആ ഞാന്ങ്ങനെ ഓരോ നമ്മള് മെസ്സേജ് വാട്സപ്പിലൊക്കെ ഇങ്ങനെ കാണല്ലോ ചെൽപ്പോ ഇൻസ്റ്റയിലൊക്കെ കാണല്ലോ അങ്ങനെക്കെ കേറി ഓരോന്ന് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം പതിനെട്ട് മണിക്കൂർ പക്ഷെ നോക്കുന്നതൊക്കെ എന്താറിയോ നമ്മള് ഈ ഒര് ആള ചേർത്തുന്നൊരു പരിവാടില്ലേ
അതാണ് അതാണ് അത് ബുദ്ധിമുട്ടാണ്
ഇല്ലാ അത് പക്ഷെ അത് തീരല്ലേ ഞാന് ഇന്ന് ഒന്ന് കുടിങ്ങി ഇന്റെ ടെൻ തൗസൻ് പോയതാ
ഉം
ഇതുപോലൊരു സംഭവത്തില് ഞാൻ ചേർന്നു ടെൻ തൗസൻഡ് കൊടുത്ത് ചേർന്നു പ്രൊഡക്റ്റ് എല്ലാം വാങ്ങിച്ചു നമ്മള് രണ്ട് സൈഡിലും ആളെ ഇടണം
അയ് ശരി
പക്ഷെ നമുക്ക് ആളെ ഇടാം തീരെ കൺവൻസ് ആവുന്നില്ല ആരും എല്ലാവർക്കും വിവരം വെച് പോയി അല്ല പണ്ട് വിവരം വെക്കാത്തര് സമയത്താണ് എല്ലാരും ചേർന്നിട്ടുണ്ടായ്രുന്നെ
ചെ എന്തായിരുന്നു പ്രൊഡക്റ്റ് എന്തായിര്ന്നു
നമുക്ക് ബെഡ്ഷീറ്റ് പിന്നെ അവരുടെ കൊർച്ച് മറ്റേ ഏ ജ്യൂസൊക്കെ ആയിരുന്നു ആ ജ്യൂസ് ജ്യൂസൊക്കെ വാങ്ങിച്ചു ആര് കുടിക്കാനാ അതൊക്കെ ഒരു ചോയി ഇല്ല ത്ത ബെഡ്ഷീറ്റ് ന്ന് പർഞാ ഭയങ്കര ലോ ക്വാളിറ്റി സാധനം ബെഡ്ഷീറ്റിന് അത്ര അയ്യായിരത്തി സംതിങ്ങാണ് ബെ്ഷീറ്റ്ന് മാത്രം വരുന്നത് നമ്മളെ ഇവടെ നന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പ്യ കൊടുത്ത്ണ്ടായ കിട്ടും ആ ബെഡ്ഷീറ്റ്
പിന്നെ ഇങ്ങള് എന്താ അത് വാങ്ങി
അത് നമ്മള് അങ്ങനെ വാങ്ങണം നമുക്ക് ഇഷ്ടള്ള പ്രൊഡക്ട് പത്തായിരത്തിന് ഇഷ്ടള്ള പ്രൊഡക്ട് വാങ്ങണം ആ ഇഷ്ടള്ള പ്രൊഡക്റ്റ് ന്ന് പറയുന്ന ഇത് ഇത് മാത്ര ഒള്ളൂ നമുക്ക് പറ്റുന്ന സാധനങ്ങള് ആ ഇതന്നെ ഒള്ളൂ പറ്റുന്ന സാധനങ്ങള് അല്ലാണ്ട് ഗ്രോസ് ത്രി ഐറ്റംസോ അങ്ങൻത്ത ഒന്നു ഇല്ല അപ്പ ഇങ്ങനെ കൊർച് അലെവോറ ജെല്ല് അങ്ങനെ എന്തൊക്കെയോ ജ്യൂസ് കൊർച്ച് ഡാർക്ക് ചോക്ലേറ്റ് വായില് വെക്ക കൊള്ള വെക്കാൻ കൊള്ളാത്ത സാധനങ്ങള് അങ്ങനെ ആ അത് വാങ്ങീട്ട് നമ്മള് ജോയിൻ ചെയ്യാ വേണ്ടത് പത്തായിരം രൂപ കൊടുത്ത്ട്ട് ആ അപ് അപ്പോ വന്നിട്ട് നമ്മള് രണ്ട് സൈഡില് രണ്ട് പേരെ ചേർക്കണം നമ്മളെ രണ്ട് ഭാഗ തായിട്ട് ഇവരും ഇത് പോലെ പത്ത് പത്തായിരം കൊട്ത്തിട്ട് ഈ സാധനം വാങ്ങ്യാലെ ചേരാൻ പറ്റുള്ളു അങ്ങനെ ചേർന്നിട്ട് പിന്നെ അവര് അടിയിലേക്ക് അടിയിലേക്ക് ഇതുപോലെ ചേർത്തി ചേർത്തി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് ഉള്ളൂ
അത്രയും കമ്പനിക്കാർക്ക് ലാഭാണ് പത്തായിരം റുപ്യ കിട്ടല്ലോ വേറൊന്നും വേണ്ടല്ലോ
ആഹ് അതെ അപ്പൊമ്മക്ക് പക്ഷെ അത് അങ്ങനെ ആളെ ചേർത്താൻ പറ്റുന്നില്ല ആരും കൺവീൻസ് ആവുന്നില്ല ഈ ടെൻ തൗസൻഡ് കൊടുത്തിട്ട് ഞങ്ങള് എങ്ങനെയോ പെട്ടുപോയി ഡയലോഗ് അടിയില്
അതെ അതാണ് നമ്മള് ചെല്ല വർത്താനത്തില് വീണു പോവേ എനിക്കൂണ്ടായിരുന്നു ആഹ് എന്റെ ഒരു ഫ്രണ്ട് ഇതുപോലെ പറഞ്ഞു ഒരു ദിവസം പെട്ടെന്ന് വന്നിട്ടവൾ പറഞ്ഞു എടീ എനിക്ക് ഒരു ജോലി സെറ്റായിട്ടുണ്ട് പഠിച്ചൊണ്ടിരിക്കണ സമയത്ത് ഒരു ജോലി സെറ്റ് ആയിട്ടുണ്ട് അപ്പോ അവർക്ക് ആദ്യം അവര് വിളിച്ച് സംസാരിക്കൊക്കെ ചെയ്തു ഒരു രണ്ടായിരം രൂപേം പിന്നെ നമ്മ ഒരു ഫോം അവര് അയച്ചു തന്നിട്ടുണ്ട് അത് പ്രിന്റ് എടുത്ത് ഫില്ല് ചെയ്തിട്ട് ഈ രണ്ടായിരം രൂപ അവര് ഇത് എങ്ങനെ അയക്കണ്ടന്ന് അറിയോ ഗൂഗിൾ പേ ഒന്നുഅല്ല നമ്മളീ പോസ്റ്റ് വഴിയില്ലേ പോസ്റ്റ് വഴി ഈ ഫ ഈ ഫോമും ഈ പൈസ അയച്ച് കൊടുക്കണം അത് കഴിഞ്ഞാ അവര് നമുക്കൊരു ജോലി തരും അത് നമ്മള് ചെയ്താ മതി അപ്പ എന്ത് ജോബ്ന്ന് ഓള് പറഞ്ഞത് അതെന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേ അങ്ങനെ എന്തെങ്കിലുവൊക്കെ ആയി ന്ന് പറഞ്ഞു അപ്പൊ ഞാനൊക്കെ വിചാരിച്ചോ അയ്യോ പഠിക്കണ സമയ തന്നെ ബളക്കൊക്കെ കിട്ടിയല്ലോ നമ്മുക്കൊന്നും ആരും അങ്ങനെ വിളിക്കാനൊന്നും പക്ഷെ അങ്ങന ആ ബുദ്ധി പോയില്ലേ ഇങ്ങനെപ്പ ഞാൻ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാ അവര് വല്യ പറഞ്ഞപ്പോഴേ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ഇന്റെ അതാണ് അങ്ങനെയാണ് പക്ഷെ മൻസ്സിലായത് പക്ഷെ എന്റെ മന സിലെന്താന്ന് വെച്ചാല് അയ്യോ ഇവല്ക്കൊക്കെങ്ങനെ ജോലി കൊടുക്കാആൾക്കാരുണ്ട് മ്മക്കൊന്നും ആരും ഇല്ലല്ലോ ഇനി ഞാനൊക്കെ എന്താ അങ്ങനെ ഒരു മൈൻഡില് അത് കഴിഞ്ഞ് പിന്നെ അവളോട് ഞാൻ പിന്നെ അതിനെപറ്റി ചോദിച്ചില്ല അങ്ങനെ ഞങ്ങടെ പഠിത്തം കഴിയണ ലാസ്റ്റ് സമയത്താ അന്നിട്ട് ഇത്പോലത്തെ ഒരു കോൾ എനിക്കും വന്നു ഇങ്ങനെ വിദ്യയല്ലേ വർത്താനൊക്കെ പറഞ്ഞു അവര് പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് ജോലി നിങ്ങളാ ആ ആപ്പിൽ കയറിയാൽ ജോലി ഉണ്ട് ഇത്ര സമയത്തിനുള്ള ജോലി തീർത്താ മതി അതിനാകെ രണ്ടായിരം രൂപന്തോ തരണംന്ന് പറഞ്ഞു അപ്പൊ ഞാൻകൊടുക്കാൻ തയ്യാറട്ടോ രണ്ടായിരം കൊടുക്കാൻ എനിക്ക് സമ്മത അപ്പ ഞാൻ ഇവളിങ്ങനെ പറഞ്ഞ സ്ഥിതി ക്ക് ഇവളോടൊന്ന് ചോയിക്കാലോ എന്ന് വിചാരിച്ച് ഞാൻ അവളെ വിളിച്ചു ചോദിച്ചു അപ്പൊ അവള് പറയാ അയ്യോ കൊടുക്കല്ലേ ട്ടോ എന്റെ കൊടുത്ത പൈസ എന്നെ പോയി അതന്നെ ഞാൻ പോയിട്ടായിരിക്കുണ് അപ്പൊ എന്താന്ന് വെച്ചാ എന്താ സംഭവം എന്ന് ചോദിച്ചാ ജോലി എങ്ങനെ ച്ചാ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അതില് കേ കേറി നമ്മള് വേണെങ്കി കണ്ട് പിടിക്ക ണം എന്താ ജോലിന്നു ആ ആപ്ലിക്കേഷൻ വെവ്വേറെ കമ്പനിക്കാരുണ്ട് ആ കമ്പനിക്കാർക്ക് ഇതുപോലെ പൊറത്തുന്നാൾക്കാരെ ആവശ്യണ്ടാവും വെറുത ടൈപ്പിങ്ങനുണ്ട് പക്ഷെ അതൊന്നും ഏഹ് അത് നമ്മള് പോയി ആ ലിങ്കിലൊക്കെ കേറി അവര്ക്ക് മെയിൽ അയച്ച് നമ്മള് സ്വയം ജോലി കണ്ടു പിടിക്കണം
അങ്ങനെയ ഓഹ് അതിന് ഇവര്ക്ക് വെറുതെ രണ്ടായിരം കൊടുക്കാ
വെറുതെ രണ്ടായിരം രൂപ കൊടുക്ക രസ ഇത് പരിചയപ്പെട്ട തന്നല്ലേ എന്നിട്ട് നമ്മള് ലിങ്കിലൊക്കെ കേ തരണ്ടെന്നു നമ്മള് എന്നിട്ട് ലിങ്കിലൊക്കെ കേറി ഓരോരോ കമ്പനിക്കാർക്ക് റിക്വസ്റ്റ് അയച്ച് എന്തിന്റെ കേട്ന്ന് അതുകൊണ്ട് എന്റെ പൈസ പോയില്ല അവൾടെ പൈസ പോയി
നന്നായി അത് ശരി ഉം പക്ഷെ ആ പത്തായിരം പോയന്റെ സങ്കടം കൊറെ കാലത്തേക്കിണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട
അതെല്ലേ ഇപ്പഴും ഉണ്ട് എന്താ പത്തായിരേ
ആ മ്മക്ക് ആശ്യത്തിനൊക്കെ ഓരോന്നിന്ട്ത്ത് വെച്ച ക്യാഷാണല്ലോ ഹസ്ബന്റ് കൊറെ പർഞ്ണ്ടേര്ന്ന്ട്ടോ വേണോ വേണോ പിന്നെ ആ വ് ന്റമ്മായിമ്മന്റെ ഫ്രണ്ടാണ് ഇത് എന്നെ ഇൻട്രൊഡ്യൂസെയ്തത് അപ്പം ആള് ച്ചാല് അമ്മ ആ ആള് ഭയങ്കരൊരു ടോ ടോക്കറ്റിവ നല്ലസ് സംസാരിക്കുകയും ചെയ്യും പ്പ നമ്മളങ് വീഴ്ത്തും അപ്പ അമ്മായിമ്മേം ഏകദേശം ആ ഒരു ടൈപ്പൊക്കെത്തെന്ന്യാണ് മ്മള് അതോണ്ട് ങ്ങനെ ചെയ്തിണ്ട് നമ്മക്കത്ര ഏണിങ്സ് കിട്ടി ഇത്ര ഏണിങ്സ് കിട്ടി അത്ര കാറ് കിട്ടും അങ്ങനെ കിട്ടും അ
ഉം വീണ് പോയി നമ്മളൊന്നല്ല ഒരുപാട് ആൾക്കാരിതില് പെട്ന്ന്ണ്ട് പ്പഴുണ്ട് പിന്നെ അതുപോലെ നന്നായിട്ട് സംസാരിക്ക ക്ക്‌ നമ്മക്കും വെയ്ക്കണെ അവരെ കണ്ടിട്ട് കാര്യ നമ്മക്ക് വെയ്ക്കോ നോക്കിട്ടാ മതിയായിര്ന്ന്
ആ പിന്നെ ഞാനിപ്പോ അങ്ങൻത്തെനൊന്നും പോയി പെടാറില്ല പിന്നെതാ ഇപ്പൊ ഈ ഇൻസ്റ്റെലൊ ക്കെ പ്പങ്ങനെ കേൾ പതിനെട്ട് വയസ്സ് മുതലുള്ളവർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറ് ചെയ്താ പന്ത്രണ്ടായിര കിട്ടും ഇരുപത് ത്തയ്യായിരം കിട്ടും പറയുന്നത് കേട്ടാ തോന്നും അവരെന്തോ ജോലി തെരും നമ്മളെ മ്പത്തെ പൈസ അങ്ങ് കൊട്ക്കണം തെരുംന്ന് ആ അതാപ്പൊ മെസ്സേജ് അയച്ച് നോക്കി ക്ക്യാലറിയുള്ളൂ അങ്ങനെ കൊറേ ഉം അങ്ങനെ എടക്കെടക്ക് ങ്ങനെ ഓരോന്ന് അന്വേഷിക്ക്‌ന്ന്ണ്ട് വീട്ട്ന്നെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത്ണ്ടോ ണ്ടോന്ന്
കൊഴപ്പൊന്നുല്ല പക്ഷേ ഏറ്റവും നമ്മള് പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് പൈസ കൊടുത്ത് ഒന്നിനും ചേരരുത്
അതെ ഉം നമ്മള് ചെയ്യുന്ന വർക്കിനൻസരിച്ചിട്ട് അതെ അതിനൊരു പണിയെടുത്തിട്ട് പൈസ കിട്ടുന്നൊര് ഞാൻ അതെന്നെ എന്തെങ്കിലും നമ്മള് പണിയെടുക്കുന്നൻസരിച്ച് നമുക്ക് ക്യാഷ് കിട്ടാണെങ്കി ഓക്കെ ഉം
കൊട്ത്ത്ട്ടൊന്നും ചെയ്യര്ത്
ഉം അതാണ് കൊറെ ഏജൻസികളൊക്കെണ്ട്പ്പൊ ഞാനീ അട്ത്ത്പ്പൊര് ഏജൻസിന്റെ മുഖേന അവരിപ്പോ ആങ്കറിങ് പിന്നെ എന്താണ് ഫാ ഏ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നില്ലേ
ആ ആ
ആ ആ ആങ്കറിങ്ങ് അങ്ങൻത്തെ കാര്യങ്ങളാ പർഞ്ഞത് അവര്ടൊരു പ്രൊഡക്ട് ക്റ്റിങ് നമ്മള് ഇപ്പം ഒരു പരസ്യം പോലെ ചെയ്യാ
ആ ആ
അതാണ് ആങ്കറിങ്ങ് അപ്പൊ അതിനാണ് ക്യാഷ് വേണോന്നറിയില്ല പക്ഷെ ഭയങ്കര സ്ട്രിക്റ്റാണ് അവര് പറയുന്ന പോലെ ചെയ്യണം ബോഡിയൊക്കെ ഫിറ്റായിരിക്കണം എ അങ്ങനെങ്ങനെന്നൊക്കെ പർഞ്ട്ട്ണ്ടായിരുന്നു അപ്പൊ ഞാൻ അത് നമ്മക്കറിയാത്തൊരു ഫീൽഡായതോണ്ട് അത് വേണ്ട വേണ്ടാവുന്നു ആ ഐട്യല്ലാത്ത ഒരു കാര്യാണത് ങ്ങനെ സംസാരി ക്കുംന്നല്ലാതെ ഒരു ക്യാമറേന്റെ മുന്നിലൊക്കെ പോയിട്ട്ണ്ടെങ്കില് എനിക്കെന്തായാലും സംസാരിക്കാൻ പറ്റ്ല്ല
ആ പറ്റ്ല്ല കൊർച്ചൊരു താല്പര്യം ഐഡിയൊക്കെണ്ടെങ്കി
അതെ അതെ പിന്നെ നമ്മള് അത്രേ എഫെട്ട്ട്ത്ത് വെർതെ പോയിട്ട് വെർതെയായി പോവ ട്ട്ല്ര്ന്ന്ക്കെന്തെങ്കിലൊക്കെ ലാപ്പിലൊ ക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൊക്കെ കിട്ട്യാല് ഒക്കെ ചെയ്യാന്ന്ള്ളൊരു പ്പയ്ട്യേലാണ് പ്പൊ ഉം
എന്താപ്പൊ പഠിച്ചതൊക്കെ
ഞാന് കണ്ണിന്റെ ഒക്റ്റോ മെട്രിസ്റ്റാണ് പഠിച്ചത് ജോലി പോലെ ചെയ്തു ക്കൊതെന്ന്യാണ് അതെന്തായാലും ഇപ്പെനി ആ ഫീൽഡിലേക്കെറങ്ങണെങ്കി കൊർച്ച് ടൈമ്ട്ക്കും
ഓ അതെ പ്പൊ ഇങ്ങക്കെന്തേലും നോക്കിരിക്കാൻ പറ്റും
ട്ടാണ് കുറച്ചൂടെ സാലറി ഉം നാട്ടില് പറ്റ കൊറവാ
ആഹ്
ഒരു ഫിഫ്റ്റീൻ കെ ഒക്കെയെള്ളൂ പിന്നെ പുറത്ത് പോയാൽ വൺ ലാക്ക് ബോ ആണ് സ്റ്റാർട്ടിങ് അല്ലെ ഉം അപ്പൊ അതുകൊണ്ടാണ് അപ്പ അതൊക്കെ വെച്ചിട്ട് നമ്മ്ക്ക് ഇപ്പം പിള്ളേരൊക്കെ ചിറങ്ങാനൊന്നും പറ്റില്ലല്ലോ അത്രയും കുറഞ്ഞ സാലറിക്ക് ഉം പിന്നെ വൈകുന്നേരം എപ്പഴ അഞ്ചരക്ക് ഇറങ്ങിട്ടെ ല്ലേ
വൈകുന്നേരം അഞ്ചരയാവും
ഉം ആയിക്കോട്ടെ ഞാപ്പൊ വിളിക്കാംട്ടോ ഞാൻ അടപ്പത്ത് ഒരു സാധനം വെച്ച്
ആയിക്കോട്ടെ ഉം ശരി